ഹലോ.
ഹലോ എന്തൊക്കെ വിശേഷം സുഖല്ലേ?
എന്താ പ്രത്യേകിച്ച് കൊഴപ്പൊന്നുല്ല. അങ്ങനെ പോകുന്നു ഓരോ ദിവസം. എന്താ അവിടെ പ്രത്യേകിച്ച്
നല്ല മയക്കെണ് ഇപ്പൊ മയക്കാലല്ലേ അവിടെ മയൊന്നുംല്ലേ?
മഴയക്കെണ്ട് ഇഷ്ടംപോലെ മഴ ണ്ടല്ലോ പഴ കുറച്ചൊക്കെ മഴ കിട്ടണ സമയല്ലേ നമ്മുടെ ജൂണൊക്കെ മാസം പിന്നെ എന്താപ്പൊ വെറുതെ വിളിച്ചാണോ? ഞാനിപ്പോ ഒരു റിലാക്സേഷന് വേണ്ടി താങ്കളിപ്പോ ഈ നേരത്തൊന്നും അങ്ങനെ വിളിക്കാറില്ലല്ലോ ഇപ്പൊ ന്ന് എന്താ പറ്റിയേ?
ഞാന് എന്താന്ന് വച്ചാ എനിക്ക് ഞാ വാർത്തക്കെ കണ്ടിങ്ങനെ കുത്തിരിക്കരുന്നു അപ്പൊ വാർത്തെക്കെ കഴിഞ്ഞപ്പോ എല്ലാർക്കും ഒന്ന് വിളിച്ചതാണ്.
ആ ആഹ് അത് ശരിയാണ് ഞാനും തന്നെ ഒരു റിലാക്സേഷൻ വേണ്ടി പത്രൊക്കെ വരുത്താറുണ്ട്. പത്രൊക്കെ വായിച്ചിങ്ങനെ കൊഴപ്പില്ലാണ്ട് ഇരിക്കണ ടൈമിലാ വിളിച്ചത്. എന്തെല്ലാം വാർത്തെ ഇപ്പ അമുക്ക് കാണാൻ പറ്റില ല്ലേ?
അതെ തീർച്ചായിട്ടും ഇപ്പ കൂടുതല് എന്താന്ന് വെച്ചാ ഈ ജൂൺ ജൂലൈ മാസയിട്ട് കേരളത്തിലിപ്പോ പല ജില്ലകളും മഴ ശക്താണ്. ചില സ്ഥലങ്ങളിൽ കനത്ത മഴയും കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. അതിനാല് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട എന്നാണ് പ്പൊ വാർത്തെക്കൂടൊക്കെ പറയണത്.
അതെ അതെ ഇപ്പൊ ഈ മഴആ ഇപ്പൊ എന്നാ ഇക്കൊല്ലം അത്ര വലിയ പ്രശ്നല്ലാന്ന എനിക്ക് തോന്ന്ണത്. ഇപ്പൊ ഓരോ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്ക വെച്ച ഓരോ പ്രളയം ഉരുൾപൊട്ടലൊക്ക കാർണം നമ്മൾ ഭയങ്കരായി കഷ്ടപ്പെട്ടിരുന്നു. എന്നാ ഇപ്രാവശ്യം എന്ന് പറയട്ടെ വ എല്ലാത്തിനും നമുക്ക് അവധിയൊന്നും കിട്ടിയിട്ടില്ല എന്നാലും എല്ലാവരും ശ്രദ്ധിക്കാൻ പറഞ്ഞ റെഡ് അലർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ ദിവസം കൊടുക്കാറുണ്ട് വാർത്തകളും മറ്റതൊക്കെ ഞാൻ കാണാറുണ്ട്
അതെ ഇപ്പൊ നമ്മുടെ ഇവിടെ മഴ ല്ലങ്കിലും തന്നെ ഇപ്പൊ ഞാൻ രണ്ട് വാർത്ത കണ്ടപ്പോ പറയാ കോഴിക്കോടും കാസർഗോടും മലപ്പുറത്തും എവിടെയൊക്കെ റെഡ് അലർട്ടാണ് പിന്നെ നമ്മുടെ പാലക്കാട് ഓറഞ്ച് അലർട്ടാണ് എന്താന്നറിയില്ല കുറേ പാലക്കാട്ടക്ക് വല്ലാതെ മഴയൊന്നുല്ല ഇനി ഇണ്ടാവോക്കനൂ ജൂലൈ മാസത്തിലും നല്ല മഴ പെയ്യോക്കര നമുക്കിപ്പോൊ കഴിഞ്ഞ കുറച്ചൊക്കെ ജൂലൈ മാസത്തിലാണല്ലോ വയനാട് ദുരന്തൊക്കെ ഉണ്ടായി മഴ വരുന്നുള്ളൂ എന്നാലും ചിലടത്തൊക്കെ ഇപ്പോ മഴ പെയ്യാറുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ന്യൂസിലൊക്കെ അതാണ്
അതെ അതെ മഴനെ കുറിച്ചിട്ടുള്ള എല്ലാ സാധ്യതയും ദിവസവും വാർത്തകളിലും മറ്റും കേൾക്കുന്നുണ്ട് പിന്നെ എന്താ വേറെ ഇപ്പൊ അടുത്ത കാലത്ത് യുദ്ധത്തിനൊക്കെ പറ്റി ഭയങ്കര ഭീഷണി ഇന്തായിരുന്നു ഇറാനും ഇസ്രായേൽ അമേരിക്കയും തമ്മിലൊക്കെ യുദ്ധന്ന് പറ ന്നട്ട്
ഓ പിന്നെന്താ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചാല് നമ്മുടെ ഖത്തറിലായിരുന്നു കൂടുതൽ എന്താന്ന് വെച്ചാ ഈ പ്രവാസികളൊക്കെ അത്രക്കും എടങ്ങേറായ ഒരു ടൈം ആയിരുന്നു അവർക്ക് ച്ചെങ്കിൽ നാട്ടിലേക്കു വരാൻ പറ്റില്ല നാട്ടിന്ന് അങ്ങട്ടും കേറിപ്പോവാൻ പറ്റില്ല നമുക്ക് ആകെ സങ്കടം ഇപ്പൊ ആ
അതെ അതെ ഈ കത്തറി പ്പ പറഞ്ഞാൽ തന്നെ അവടെഅവര്ക്ക് അമേരിക്കക്കാരന മറ്റ് ഐറ്റംസും സൈന്യ ആയുധങ്ങളൊക്കെ അവരുടെ അടുത്ത് തന്നെ അപ്പുറത്ത് അടുത്തന്ന് വാതമൊക്കെ നശിപ്പിക്കാൻ വേണ്ടിട്ട് മറ്റേ മിസൈല് വിട്ട് അത് അവരെ കൂടുതൽ ബാധിച്ചിരുന്നു കാരണം ഇവരും അമേരിക്കക്കാരുടെ ഇവരുടെ ഏ എടേൽ പെട്ടതു കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിരുന്നു ആകെ പേടിച്ചു വിറച്ചൊരു അവസ്ഥയിലാണ് കടന്നു പോയിരുന്നത്
അതെ തീർച്ചയായിട്ടും അവർക്കുള്ള അവിടെ എന്താന്ന അറിയാം കാരണം ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധാച്ചെങ്കിലും നമ്മള് അനുഭവിക്കുന്നത് നമ്മുടെ പ്രവാസികളായ ആൾക്കാരാണ് അവർക്കാണ് ഇടങ്ങേറ് കൂടുതൽ ഇവര് യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു പക്ഷെ എന്താ ഇടയില് ഇവര് കൊറേ ജീവനുകൾ ഉണ്ട്ന്ന് ഇവര് ഓർക്കുന്നില്ല ഈ യുദ്ധം ചെയ്യുന്നവര് ഇത് കൊറച്ച് മനസാക്ഷി ഉണ്ടെങ്കി അവര് ഇത് ചെയ്യാൻ ഒക്കില്ല
ശരിയാണ് ഇപ്പോ നമുക്കൊക്കെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാ നമ്മുടെ ഈ ഇവിടെ ആ അതായത് പ്രവാസികളുടെ കുടുംബക്കാർക്കാണ് ഏറ്റവും വലിയ സങ്കടം കാരണം ഒന്നിനും പെട്ടു പോവാതെ അ ഒരു തെറ്റും ചെയ്യാതെ ചിലവരെ കയ്യിൽ പെട്ടു പോവാണ് അപ്പോ ഇവിടെ നമ്മള് പ്രവാ അവരെ കാണുമ്പോൾ നമുക്ക് വേണ്ടി അധ്വാനിക്കാനും കഷ്ടപ്പെടാനും പോയിട്ട് അവരിങ്ങനെ ഒരു ദുരന്തത്തിലാണെന്ന് അറിയുമ്പോൾ വളരെയേറെ സങ്കടമാണ് ഇപ്പൊ പ്രവാസികളുടെ എന്ത കുടുംബക്കാരെക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും വാർത്തകൾ കണ്ട് പേടച്ചു വിറച്ചാണ് കുറച്ച് ദിവസം നീക്കിരുന്നല്ലേ
അതെ തീർച്ചയായിട്ടും എന്താ എന്റെ കുറച്ച് എന്റെ അളിയാക്കൊക്കെ കത്തറിലാണുള്ളത് അവർക്കൊക്കെ നല്ല അവർക്ക് വല്ലാത കുഴപ്പം ഇണ്ടായിരുന്നില്ലന്നല്ല എന്നാലും അവരുടെ കടയുടെ ഭാഗത്തൊക്കെ മതിലിടിഞ്ഞ് വീണിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് വിളിച്ചിരുന്ന വല്യ കുഴപ്പൊന്നുല്ലെങ്കിലും പക്ഷെ നമുക്ക് നാട്ടിലിരുന്ന് ഇരുന്ന് നമുക്ക് ഓർക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു സങ്കടാണ്
അതെ വളരെ ശരിയാണ് പിന്നെ ഞങ്ങടെ തേപോലെ ഞങ്ങടെ എന്താപ്പോ ചിലർക്കൊന്നും വല്ലാണ്ട് കൊഴപ്പൊന്നും ഇല്ലന്നാ പറയുന്നേ അതായത് ഇപ്പൊ പ്രവാസിയല്ലെങ്കിൽ പോലും സൗദി അറേബ്യ അങ്ങനത്തെ ചില രാ രാജ്യങ്ങൾ വല്ലാണ്ട് പ്രശ്നല്ല ഇപ്പൊ ഈ ഖത്തർ അങ്ങൻത്തെ ങ് കുറേ രാജ്യങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം അപ്പൊ ഇന്റെ ഇവിടെ തന്നെ ഒരാള് ഇങ്ങനെ പ്രവാസിയാണ് വളരെയധികം ബുദ്ധിമുട്ട് അവര് അവര് കുടുംബത്തോടെ ഇങ്ങനെ എന്താ ഫാമിലി ആയിട്ട് അവടെ ബിസിനസാണ് അപ്പൊ അവർക്ക് അവർക്ക് എല്ലാവരും ഒരു കുടുംബത്തിലെ എല്ലാവരും അവിടെയാണ് അതായത് അത് ആണുങ്ങളൊക്കെ എല്ലാരും അവിടെയാണ് അപ്പൊ അത് അവര് ദുരന്തം അനുഭവിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ആഘോഷങ്ങൾ വരെ വീട്ടില് ഏ എപ്പോഴും ആഘോഷങ്ങള് ആഘോഷങ്ങൾ വരെ മാറ്റി വെച്ചിരുന്നു
അതെ പിന്നെപ്പൊ നമ്മുടെ എന്താ കൂടുതലായി വരുന്നത് മയക്കുമരുന്ന് കേട്ടോ മയക്കുമരുന്ന് വരുന്ന നടപടി സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉപയോഗവും കടത്തും എന്താ കൂടുതലായിട്ട് എന്താ കടന്ന് വരുന്ന ണ്ട് പക്ഷെ നമ്മുടെ പോലീസ് വ്യാപക പരിശോധനകൾ നടക്കു നടക്കുന്നുണ്ട് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും പിന്നെ പലരുടെ പലരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്
അത് ശരിയാണ് ഇപ്പഴത്തെ തലമുറക്ക് അത് ശരിയാണ് ഇപ്പഴത്തെ തലമുറക്ക്ന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ ചിലരൊക്കെ യുവാക്കള് തന്നെ ഫുള്ള് ഡ്രഗ്സിന്റെ എന്താ അഡിക്റ്റ് ആയി പോയിരിക്കയാണ് ഇപ്പൊ വ ഇപ്പൊ ഞാൻ നടത്ത പത്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതാണ് ഇപ്പോ വാർത്ത തുറന്നാ കാണുന്ന വെറും മയക്കുമരുന്ന് ഇത്ര കഞ്ചാവ് പിടിച്ചു ഇത്ര എന്താപ്പോ എം ഡി എം പിടിച്ചു അറസ്റ്റിലായ എന്നൊക്കെ പറഞ്ഞ യുവാക്കള് അതാണ് ഏറ്റവും വലിയ സങ്കടം അവര് ജീവിക്കാനുള്ള മാർഗം കഞ്ചാവ് അത് ഒക്കെ കണ്ടെത്താണെന്ന് അല്ല ക്കുമ്പോ ഭയങ്കര സങ്കടുണ്ട് ഇപ്പ പത്രൊക്കെ തുറന്നാ പീഡനം കൊലപാതകം എന്നും ഒക്കെ തുടങ്ങിയിട്ട് വാർത്ത കേക്കാൻ പോലും പേടിയാണ് കാരണം ഇപ്പ നമ്മളെന്ത് വാർത്തയെടുത്താലും ഒര് ഒരു ഒരു ദിവസം ഒരു ന്യൂസെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും കൊലപാതകം പീഡനം അല്ലെങ്കിൽ മയക്കുമരുന്ന് പിടിച്ച അങ്ങനെ എന്തെ എന്തെങ്കിലും വാർത്ത കേക്കാണ്ടിരിക്കില്ല ഇപ്പൊ പത്രം അതായത് ഇനിയിപ്പോ വാർത്ത കേക്കാൻ ഫോണ് തുറക്കാൻ തന്നെ പേടിയാണ്
അതെ ഉറപ്പായിട്ടും നമ്മുടെ ഇപ്പൊ എന്താ ഇപ്പൊ നമ്മുടെ അടുത്ത് എവിടെന്ന് ഏതൊരു സ്ഥലത്ത് ഇപ്പൊ ഒന്നര വയസ്സുള്ള കുട്ടിനെ എന്താ കാമുകനും അമ്മയും കൂടെ എന്താ കൊന്ന കേസുണ്ടല്ലോ ആ കുട്ടി അത്രക്കും യാതന സഹിച്ച് ആ കുട്ടിയെ സിഗരറ്റും കൊണ്ടൊക്കെ കത്തിച്ച് ആ കുട്ടി അത്രക്കും എടങ്ങേറായിട്ടാണ് മരിച്ചത് എന്തിനാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ കൊല്ലാൻ തോന്നുന്നത് എങ്ങനെ ഇവർക്ക് കൊല്ലാൻ തോന്നുന്നത് എന്ന് അറിയുന്നില്ല നമ്മുടെ കേരളം പോകുന്ന പോക്കെവിടെ ക്കാണെന്ന് നമുക്ക് അറിയുന്നില്ല ഈ മനുഷ്യരടൊക്കെ മൃഗ ആയിങ്ങൊണ്ടിരിക്കാണ് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോ
അത് വളരെ ശരിയാണ് ഈ എന്താപ്പോ ഞാൻ ഇങ്ങനാ ആലോചിച്ചാ കുട്ടിയുടെ കാര്യം കേട്ടപ്പോ അവര്ക്കൊന്ന് വല്ല അനാഥാലയത്തിനും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളൊക്കെ ആ കുട്ടിയെ സ്വീകരിച്ചാന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ ഈഗോ കാരണം അവൾ വിട്ടുക കൊടുത്തില്ലന്നാണ് പറയുന്നേ എന്നിട്ട് കുട്ടിയെ മറ്റേ കാമുകനെ ഉപദ്രിക്കുന്നത് കണ്ട് അവള് സൂഖിച്ചു അവളൊത്ര അമ്മയാണോന്നാണ് ഞാൻ ആലോചിക്കണുന്നത് എത്രത്തോളം കഷ്ടപ്പാട ആ കുട്ടി സഹിച്ചിട്ടുണ്ടാവും എനിക്ക് കേൾക്കുമ്പോ തന്നെ കാണുമ്പോ തന്നെ എന്തോ ഒരു ആ കുട്ടിയുടെ മുഖം പോട്ടത്തി കാണുമ്പോ തന്നെ എന്തോ ഒരു കഷ്ടപ്പാട് എന്തെല്ലാം അത് സഹിച്ചിട്ടുണ്ടാവും പാവം തോന്നും അതിനെ കാണുമ്പോ
അതെ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എത്രയോ പേര് എന്താ കുട്ടികൾ ഇല്ലാതെ കഴിയുന്നു അതുവല്ല എത്രയോ പേര് അമ്മയാവാതെ കഷ്ടപ്പെട്ട് അവരൊക്കെ അവരുടൊക്കെ സങ്കടം ഇവരെ കാണുമ്പോൾ നമുക്കൊരു ദേഷ്യം വരികയാണ് കാരണം ആ കു കുട്ടിയെ രണ്ട് കൈയ്യും ഒടിഞ്ഞിട്ട് എന്താണ് ചോദിച്ചപ്പോ സൈക്കലിന്മേന്ന് വീണക്ക പറഞ്ഞെ അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാ
ഞാൻ ഞാൻ വിചാരിക്കുന്ന എങ്ങനൊരു അമ്മയ്ക്ക് സന്തം കുഞ്ഞിനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ തോന്നും ഇബലൊക്കെ ശരിക്കും ഒരു ബ്രാന്തിയാണോ അതോ മൃഗാണോ മാനസികരോഗിയാണോ അറിയാൻ പറ്റില്ല കാരണം ബുദ്ധിയുള്ള സ്നേഹമുള്ള ഒരമ്മക്കും സ്വന്തം പെറ്റ കുട്ട്യാളെ ഒരിക്കലും ക്കാൻ പറ്റില്ല അല്ലേ
അതെ തീർച്ചയായിട്ടും അതന്നെയാണ് നിങ്ങൾ പറഞ്ഞമാതിരി വല്ല ഓർഡനേജിലോ അല്ലങ്കി ഒന്നും വേണ്ട ആ എന്ത ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ച് പോയി എന്നിട്ടണവളീ കാമുകന്റ പ്പം നടക്ക്ണ്ടത് ആ ഭർത്താവിന്റെ വി ട്ട് കാരാ കുട്ടിയെ എ കൂടുതൽ നേരം ചോതിച്ച് ആ കുട്ടിയെ പൊന്ന് പോലെ നോക്ക എന്ന് പറഞ്ഞിട്ട് വരേ പറഞ്ഞു പക്ഷേ ഇവള അ വിട്ട് കൊട്ത്തല്ല. കുഞ്ഞു പൈതലിനെ അവള് കൊന്ന് കളഞ്ഞില്ലെ അവള്
അതെ പിന്നെ കെ സാർ ടി സി എന്തോ നമ്മക്ക് സ്ത്രീകൾക്ക് സൗജന്യയീട്ട് എന്നൊക്കെ പറീണ്ട് അങ്ങനെ ആക്കീന്ന് തോന്ന്ണ്ട് പതിനഞ്ചാന്തി മുതലൊക്കെ
ഓഹ് അത് ശെരിയാണ് അത് നിങ്ങള് പറഞ്ഞത് ശെരിയാണ്, ഇനിപ്പോ സ്ത്രീകൾക്കൊക്കെ എന്താ കെ എസ് ആർ ടി സിയില് ഫ്രീ സൗജന്യം ആണല്ലോ പയിനഞ്ചാം തി മുതൽ ആക്കിപ്പോ ഇപ്പൊ ഫുള്ള് ഫോണിക്കൂടെ അതാണ്‌ കൂടുതല് വാർത്തയായികൊണ്ടിരി
ഇനി എല്ലാവരും കെ സാ ടി സി ക്ക് പോകാലോ തയ്യാറെടുപ്പിലായിരിക്കും ഇപ്പ സ്ത്രീകൾ മൊത്തം.
അതെ തീർച്ചയായിട്ടും അതെ പുരുഷന്മാരാണ് ഇപ്പോ പെ ട്ടത് അവർക്ക് പൈസ കൊടുക്കും വേണം സീറ്റാച്ചെങ്കി ഒഴിവൂല്ല അപ്പൊ സ്ത്രീകള് എന്താ ടൂറ് പോവാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് കെ എസ് ആർ ടി സിയിലാട് പോയിരുന്നാ പോലെ.
അതെ ആ സൗജന്യം തന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് സ്ത്രീകൾക്ക് വളരെ സഹായകമാണ് പിന്നെ എന്താ ലിപ്സ്റ്റിക് നിരോധിക്കാന്ന് പറഞ്ഞൊക്കെ ഒരു വാർത്ത കേട്ടിരുന്നു അല്ലേ?
അതെ അത് ശരിയാണ് അത് തീർച്ചയായിട്ടും സ്കൂളുകൾ നിരോധിച്ചു ഞങ്ങളെ സ്കൂളുകളിലൊക്കെ നിരോധിച്ചതെന്താന്ന് വെച്ചാല് ക്യാൻസർ ഉണ്ടാവുക എന്നാണ് പറയുന്നത് ഇതിട്ടിട്ട് കൂടുതൽ സ്ത്രീകൾക്കു ക്യാൻസർ ഇപ്പോൾ നമ്മുടെ ആദ്യമൊന്നും ക്യാൻസർ ഉണ്ടായിരുന്നില്ല അപ്പൊ ക്യാൻസർ കൂടുതലായി വരികയാണ് അപ്പൊ ഈ ലിപ്സ്റ്റിക്കിൽ നിന്നാണ് കണ്ടെത്തിയതെന്നാണ് എല്ലാരും പറയുന്നത്.
പക്ഷേ ഇതിപ്പോ ലിപ്സ്റ്റിക് പ്രേമികൾക്ക് പ്രത്യേകിച്ച് ഇന്നേം പോലുള്ള ആൾക്കാൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം വരുത്തുന്ന കാര്യാണ് നിരോധിക്കാന്നൊക്കെ പറഞ്ഞാ നിരോധിക്ക പറഞ്ഞാ ഞങ്ങള കോളേജിനും മറ്റു ഒന്നും കുഴപ്പല്ലാത് പക്ഷേ സ്കൂളിലും മറ്റും നിരോധിക്കുമ്പോൾ മാത്രമല്ല അവരും ക്യാൻസർ എന്നൊക്കെ പറയുമ്പോ ശരി ക്കും ഉള്ളിക്ക് ഭയയുണ്ട് പക്ഷേ നിർത്തലാക്കാണ് സാധിക്കണില്ല.
അതെ അപ്പൊ നമുക്ക് ഇനി വാർത്തകളെ കുറിച്ചിട്ടൊക്കെ പിന്നീട് സംസാരിക്കാം ഇനി ഇടക്കിടക്കെന്നെ വിളി ക്കോണ്ടുട്ടോ.
ശരി. ഞാൻ വിളിക്കണ്ട്.